ഹലോ ആ നേരത്തെ എനിക്ക് തോന്നുന്നേ ആ കോള് കണക്റ്റ് ആവാതെ പോയതേ എനിക്ക് തോന്നുന്നു പിന്നെ ഇവിടെ പെട്ടെന്ന് കറണ്ട് പോയി വൈഫൈ ആയി
വൈഫൈ കട്ട ആയതായിരിക്കും അതാ ഞൻ ഇവിട്ന്ന് ഹലോ ഹലോ പറയുന്നുണ്ടായിര്ന്ന് അപ്പൊ ഇങ്ങോട്ട് തിരിച്ച് റെസ്പോൺസ് ഒന്നും ഇല്ലായിരുന്നു അപ്പൊ എനിക്കും എന്താണെന്ന് മനസ്സിലാവാ ഞാൻ കുറച്ച നേരം വെച്ചിട്ടാ ഞാനും കട്ടയ്തത്
ആ് എനിക്ക് അത് കഴിഞ്ഞ് ഞാൻ പക്ഷെ കറണ്ട് പോയി കണ്ട ആ സെക്കൻഡ് തന്നെ ഞാൻ നെറ്റ് ഓൺ ആക്കി ആ ആ സ്പോട്ടിൽ തന്നെ നെറ്റ് ഓണയിരുന്നു. പക്ഷെ ഏ എന്തോ കണക്റ്റ് ആയില്ല ആ വൈഫൈ പോയേന്റെ ആയിരിക്കാം എന്തോ പക്ഷേ സാധാരണ കോഴ്സില് ആ ഇതേപോലെ കറണ്ട് പോവുവാണ്ന്നുണ്ടെങ്കിൽ ഞാന് നെറ്റ് എ വൈഫൈ ഓഫ് അയിര്ന്ന് കറണ്ട് പോകന്ന് കാണുന്ന സെക്കൻഡ തെന്നെ നെറ്റ് ഓണവും അപ്പ ആ അത് കണക്ട്ട് ഒട്ടോമാറ്റിക്കയിട്ട് അങ്ങ് കണക്ട്ട് ആയിട്ട് പോവാ - പതിവ് ഇതെനിക്ക് തോന്നുന്നു കോള് ഏ വിളിച്ച സമയത്ത ആയോൊണ്ടായിരിക്ക എനിക്ക് കണക്റ്റ് ആവാഞ്ഞത് അതാ കട്ട ആയി പോയത്
എജ് വർക്കയ്യുന്നുണ്ടോ?
ഞാന് എജുപോർട്ടിറെ എഡുപോർട്ടിറെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം ഇപ്പൊ കേയറിട്ടേ ഉള്ളൂ അധികമായില്ല ഉം
ആഹ
അങ്ങനെ
അല്ല ഞാൻ ചോദിച്ചതാ വർക്ക് ചെയ്യുന്നുണ്ടോ കാരണം വെറുതെ ഇരിക്യണോ അതോ വർക്ക് ചെയ്യുന്നുണ്ടോ? എന്ന് ചോദിച്ചതാ സമയമൊക്കെ പോകണ്ടേ?
സമയം പോവാൻ വീട്ടിലൊരു സംഭവ ണ്ട്. നമ്മടെ സ സമയം പോകുന്ന വഴിക്ക് പിന്നെ എന്നാലും ഏ ഏ വേറെ എട നോക്കി വെക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ജോബിന്റെ നോക്കി- യിട്ടുണ്ടായിരുന്നു അതും വീട്ടിലിരുന്ന് നോക്കുന്ന ചെയ്യുന്നതേ പറ്റത്തുള്ളടാ. കാരണം ഹസ്ബൻഡിന് ഉം ഞാ വിടെ ഹസ്ബൻറിന്റെ ഷിഫ്റ്റ് വർക്ക ആ അപ്പം ഇവിടെ ഞങ്ങള് പേരൻറ്സ് ഒന്നും ഇല്ലല്ലോ നമുക്കിപ്പം ഇ വേറരു സ്ത നാട്ടിന്ന് ഇവിടെ വന്ന് താമസിക്കുന്നയാ അപ്പം നമുക്ക് അധിക നാളായിട്ടില്ല ഇവിടെ താമസയിട്ട് അപ്പൊ അയൽക്കാരെ ട്ടഅത്ര കമ്പനി ഇല്ല അപ്പം നമ്മള് നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ബന്ധുക്കളൊക്കെ ഉണ്ട് അവ അവിടോട്ട് കുഞ്ഞിനെ കൊണ്ടുവന്ന് ആ കേട്ടാ നമ്മുടെ ജോലി കഴിഞ്ഞ് വരുന്ന ടൈം പിക്ക് യ്യാം പിന്നെ ഇവിടെ നമുക്കങ്ങനെ പറയാൻ പറ്റില്ലല്ലോഈ കുഞ്ഞിനെ ഒന്ന് നോക്കോ ഞങ്ങൾ വരുന്നിടം വരെ ഡെയിലി എൾപ്പിക്കാൻ പറ്റില്ലല്ലോ
അതുവല്ല ഇപ്പൊ സുരക്ഷിതമായിട്ട് കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കാനും നമുക്ക് പേടിയല്ലേ അത് എങ് ഏപ്പിക്കുന്ന സ്ഥലവും എന്ന് വച്ചാ ഡേക്കറുകളിൽ പോലും കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നു അങ്ങനെ ഓരോ ന്യൂസുകളൾല്ലേ നമ്മൾ കേൾക്കുന്നത് അപ്പത്തേക്കും നമ്മ പരമാവധി നമ്മുടെ കെയറ് കെടുക്കുകവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതല്ലേ സമാധാനമായിട്ടിരിക്കാൻ പറ്റുന്നത് ഞാനും ആദ്യം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ കോഓപ്പറേറ്റീവ് ക അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ കുഞ്ഞിന്റെ കാര്യങ്ങ ഒന്നും ശരിയാവാതെ വരും കാരണം നമ്മൾ ഒരാളെ ഏൽപ്പിച്ചിട്ട് പോയാൽ പോലും ഞാൻ ആ ഹസ്ബന്റിന്റെ അമ്മയ ഏൽപ്പിച്ചിട്ട് പോന്നേ പക്ഷെ എങ്കിൽ പോലും നമുക്ക് അതൊരു കുഞ്ഞിന് ബുദ്ധിമുട്ടായത കൊണ്ട് പിന്നെ ഞൻ എന്റെ ജോലി അങ് നിർത്തിയതാ പിന്നെ അത് തുടരാനിട്ട് പറ്റ റ്റിയതുമില്ല പക്ഷെ എനിക്ക് അന്ന് തോന്നും ഞാനങ്ങ് പോയിരുന്നെങ്കിൽ ഇന്നും പോയേനെന്ന്
അതെ അത് സത്യമാണ് കാരണം എന്താന്ന് വെച്ച കഴിഞ്ഞാൽ പേരന്റ്സ് ഉണ്ട് നമ്മുടെ വീട്ടിലന്നുണ്ടെങ്കിൽ അവരെ ഏപ്പിച്ച ച്ട്ട് നമ്മള് പോകുവാണെങ്കില് അത് അവിടെ ഒരു സ്റ്റോപ്പ് വരത്തില്ല പക്ഷെ നമ്മൾ ഒരു തവണ നിർത്തിയിട്ട് തുടങ്ങാൻ ഭയങ്കര പാടാ
ഭയങ്കര മടിയാണ് നമുക്കത് പക്ഷെ പോയി ഉം പക്ഷെ ഫിനാൻസിന് കാര്യം വരുമ്പോ നമ്മള് എങ്ങനെങ്കിലും പോണം അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യണോ എന്നുള്ളത് വരും
അത് മാത്രല്ലടാ ഞാൻ ഇങ്ങനെ മടിച്ച് നിന്നു മടിച്ചു നിന്നുന്ന് വെച്ച്ന്റെ കാരണം മോന് ഇങ്ങനെ കാര്യം പറഞ്ഞ് തു തൊടങ്ങിയിട്ടില്ല അവന് ഇപ്പം രണ്ടേകാ വയ അയി പക്ഷെ എന്നാലും അവൻ സംസാരിക്കത്തില്ല അവൻ ഇങ്ങനെ അത്യാവശ്യം വാക്കുകൾ മാത്രേ പറയത്തുള്ളൂ അവള് എ അവന് എന്താ പറയുന്നേന്ന് നമുക്ക് മനസ്സിലാവില്ല അപ്പം ഇവനെ ഒരു ഡേകെയറിലാക്കിയിട്ട് പോകാൻ എനിക്കൊരു പേടിയായി കാരണം എന്തെങ്കിലും ഒരു പ്രശ്ന ലൊണ്ടെങ്കിൽ ഇതിന് പറയാനറിയത്തില്ല. മോള് പക്ഷെ ക്കെ അങ്ങനല്ലായിരുന്നു, ഈ രണ്ടു വയസ്സായപ്പോഴത്തേനും ഒരു ഒന്നര വയസ്സൊ ക്കെ ആയപ്പോഴത്തേെനും അവൾ അത്യാവശ്യം പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി ആഹ് രണ്ടു വയസ്സില് നല്ല സ്ഫുടതയോടെ അവള് പറയാൻ തുടങ്ങി നല്ല സ് സ്ഫുടതയോടെ സംസാരിക്കാനും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് തെറ്റിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തൊക്കെ കൊടുക്കുവായിരുന്നു അപ്പൊ സെന്റൻസ് പറയും അവക്ക് എന്തെങ്കിലും ഉണ്ടെങ്കില് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലേ ചെയ്താലേ എല്ലാം വന്ന് പറയുകയും ചെയ്യും അപ്പ രണ്ടേകാ വയസ്സില് രണ്ടര വയസ്സ് രണ്ടര വയസ്സിലേ ഞാൻ അവളെ അംഗനവാടി ഞാൻ വി എന്റെ സെക്കൻഡ് ഡെലിവറിയുടെ ഭാഗമായിട്ട് അപ്പം മോക്ക് കാരണം അവള് കുറച്ച് കുഷുമ്പ് കുത്തും അപ്പൊ കുഞ്ഞിനെ കാണുമ്പോ എപ്പോഴും അവനെ എടുക്കുന്നതൊക്കെ കാണുമ്പോഴേ ഇവക്ക് ഇച്ചിരി പൊസസീവ് ആവൂന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ നമുക്കങ്ങനെ നമ്മുടെ മക്കളെ നന്നായിട്ട് അറിയാവുന്നേ അപ്പൊ ഞാൻ കരുതി രാവിലെ തൊട്ട് ആ ഒരുത്രേം സമയം അവൾ വേറെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡെലിവറി ക്ക് മുന്നേ അവളെ ജസ്റ്റ് ഒന്ന് അംഗനവാടി കൊണ്ടാക്കിയതേ ഉള്ളൂ പക്ഷെ ഉച്ചക്ക് വിളിക്കാൻ ചെന്നപ്പോ അവള് എന്റെ കൂടെ വരുത്തില്ല അവള് അമ്മ പൊക്കോ ഞാനിവിടിരിക്ക ക്കുവാന്നും പറഞ്ഞോണ്ട്, അവള് അവടോട്ട് അങ്ങ് സെറ്റ് ആയി ആഹ് നല്ല ഇതായിട്ട് അപ്പൊ എനിക്ക് മനസ്സിലായി അവളെ ഞാൻ കൊണ്ടുവന്ന് തള്ളി ഏഹ് അതായത് നമുക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് കൊണ്ടുവന്ന് എവിടേലും കൊണ്ട് കളഞ്ഞു അങ്ങനെ ഒരു ഫീൽ ഇല്ലായിരുന്നു എനിക്ക് അതുകൊണ്ട് ഏഹ് അതൊക്കെ ഒരു വെശമായിരുന്നു നമ്മളിങ്ങനെ ഓ ഞാനിങ്ങനെ ആവശ്യ പിന്നോട്ടങ്ങനൊക്കെ ചിന്തിച്ചു കൂട്ടുന്ന കൂട്ടത്തിലാരുന്നു അപ്പം ആഹ് നോക്കികഴിഞ്ഞപ്പം ആളവിടോട്ട് സെറ്റായി അവള് പോട്ടേന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ഇവന്റെ കേസിലെനിക്കങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല അവളെ രണ്ടരവയസ്സില് ഞാൻ അംഗനവാടി വിട്ടെ അംഗനവാടിക്കാർക്ക് നമ്മളെ അറിയാവുന്ന ണ്ട് നമ്മടെ അടുത്തവീട്ടിലൊള്ള ചേച്ചിയൊക്കെ ആയോണ്ടാണ് രണ്ടര വയസ്സില് അവര് എടുത്തതവടെ ലീഗലായിട്ട് അവര് മൂന്ന് വയസാ പറയുന്നെ ഉം പറയുന്ന
പക്ഷെ നമ്മടെ ചില സാഹചര്യങ്ങളിൽ അര വയസ്സൊക്കെ അവര് മുന്നേ എടുക്കാറുണ്ട്
ആഹ് എടുക്കാറൊണ്ട് ഉം ഈയൊരവസ്ഥ ഇത് മനസ്സിലായി ആഹ് അതെ അതുകൊണ്ട് ഇങ്ങനെ ഇതിനിമേകൊണ്ടാണെന്ന് പറഞ്ഞപ്പം അവള് അവൾക്ക് പിന്നെ സത്യം പറഞ്ഞാ ഞായറാഴ്ചയും അങ്ങ് പോണം അവക്ക് ഹ് വീട്ടി ഇരിക്കണ്ട വീട്ടി ഇരുന്നാ ബോറടിയാ പിന്നെ മോനൂടെ വന്ന് കഴിഞ്ഞപ്പം അവള് അങ്ങോട്ടേക്ക് തന്നെ ഓടും കാരണം ഇവന്റെ അടുത്ത് കളിക്കാൻ വരുമ്പോ ഇവൻ കളിക്കത്തില്ല ഇവനെ എന്തെങ്കിലും ചെയ്യാൻ നമ്മള് സമ്മതിക്കത്തില്ല, കാരണം അവക്ക് എങ്ങനെ ഇരിക്കുമ്പോ ഒന്ന് പിച്ചി നോക്കണം അവൾക്ക് ആ ഇങ്ങനെ ക ഓരോന്നും ഇങ്ങനെ അവൾ കുഞ്ഞല്ലേ നമ്മള് വഴക്കു പറയുന്ന ഒരു സിറ്റുവേഷൻ എങ്ങനെ ഒഴിവാക്കാൻ എന്നായിരുന്നു ഞാൻ നോക്കുന്നത് ആഹ് അവക്ക് അവക്ക് പറഞ്ഞാലൊട്ട് മനസ്സിലാവുന്ന പ്രായോവല്ല അപ്പ അത് അവൾ നെഗറ്റീവായിട്ട് എടു ത്തരുത് ഇങ്ങനെയൊക്കെ ഞാനൊത്തിരി ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ച് പല കാര്യങ്ങളും അതുപോലെ തന്നെ ഏഹ് ഫീഡിങ്ങാണെങ്കിലും അവൾക്ക് ഏവ് ഇവനെ ഗർഭിണിയായി ഒരു മൂന്ന് മാസം ആവുമ്പോഴാണ് ഞാൻ നിർത്തുന്നെ അപ്പം ആഹ് അത്രയും എന്തുവച്ചാ അതൊക്കെ ഭയങ്കര പാടായിരുന്നു അവള് മെന്റലി അക്സെപ്റ്റ്യ്യാന് അപ്പ പയ്യാനേ ഒമ്പത് മാസൊക്കെ പ്രഗ്നന്റ് ആവുമ്പോഴും ഇവള് ചോദിക്കുവാരുന്നു അപ്പൊ അതൊക്കെ ഇവന് കൊടുക്കുന്നു എന്ന് കാണുമ്പോ അവക്കൊരു വിഷമം ഉണ്ടാവുവ അങ്ങൊക്കെ ഞാൻ ചിന്തിക്കുവാരുന്നു അതുകൊണ്ടാ അംഗൻവാടി വിട്ടെ
തിരിച്ചരുന്നു കേട്ടോ ഇവിടെ ഒരാളാണൊള്ളത് അപ്പം ആൾക്ക് തി ഒരു അനിയത്തിയോ അനിയനോ വേണോന്ന് ഭയങ്കര ആഗ്രഹവാരുന്ന് എല്ലാർക്കും കുഞ്ഞുങ്ങക്ക് അനിയനും അനിയത്തിയൊണ്ട് സ്കൂളിൽ ചെല്ലുമ്പത്തേക്ക് ഒരു അഞ്ചാം ക്ലാസൊക്കെ ആയി തുടങ്ങിയപ്പത്തൊ ട്ട് ചോയിക്കാൻ തൊടങ്ങി അത് എനിക്കൊരു കൊച്ചിനെ വേടിച്ചോണ്ട്താ അത് അറിയില്ലോ അവർക്ക് അഞ്ചാം ക്ലാസ്സിലാവുമ്പ അത് എന്താണെന്ന് അറിയാത്തോണ്ട് ഒരു കുഞ്ഞിനെ വേടിച്ചോണ്ട്ത്താ വേടിച്ചോണ്ട്ത്താ പപ്പ വേടിച്ചൊണ്ട്‌ത്താന്ന് അവള് പപ്പെടുത്താ എപ്പോഴും ഇങ്ങനെ അപ്പൊ ഇതിങ്ങനെ ത്താ കേട്ട് കേട്ട് ഞാൻ എന്തു ചെയ്തു ലാസ്റ്റ് ഞാൻ വിജാ വിചാരിച്ച് ഞാൻ പോയി ട്രീറ്റ്മെന്റ് എന്നുള്ള ചിന്തയില് ഞാൻ ഹോസ്പിറ്റലിൽ പോയി കണ്ടു ഇതുപോലെ ഏഹ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന് ആഹ് ഡോക്ടറെ തന്നെ പോയി കണ്ടു ട്രീറ്റ്മെന്റൊക്കെ എടുത്തു പക്ഷെ എനിക്ക് കൊറച്ച് ഓവർ വെയ്റ്റ് വന്നു ഈ ട്രീറ്റ്മെന്റുവായിട്ട് ഹോർമോൺ ചെയിഞ്ചിന്റെ പ്രശ്നം ഒണ്ട് അപ്പം അങ്ങനെ ഞാൻ പിന്നങ്ങ് നിർത്തി പക്ഷെ അത് അവൾക്ക് ഭയങ്കര വിഷമാരുന്ന് എല്ലാർക്കും കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങളൊണ്ട് കുഞ്ഞുങ്ങള് ണ്ട്‌ അപ്പം എയ് എനിക്ക് മാത്രം ഇല്ല പക്ഷെ അപ്പം എനിക്ക് തോന്നി ഈ അടുപ്പിച്ച് കു ഞ്ഞുങ്ങളായാലും കുഴപ്പൊ ഇല്ലായിരുന്നു നമ്മളൊരു ഗ്യാപ്പ് എടുക്കണ്ടായിരുന്നു എന്നൊരു തോന്നല് അപ്പം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുവായിരിക്കും കുഞ്ഞുങ്ങളായത് കൊണ്ടേ അടുപ്പിച്ചടു പ്പിച്ച് പക്ഷെ അതാണ് കേട്ടോ ഏ റ്റവും നല്ലത് ഈ വളർന്ന് കഴിയുമ്പോ ചെലപ്പോ നമ്മുടെ ഹെൽ ഇഷ്യൂസ് കാരണം ഉണ്ടാവാതെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാലേ അവർക്കത് വലിയൊരു വിഷമമാണെന്ന് മനസ്സിലാക്കും എനിക്ക് തോന്നുന്നു അവിടെ ഇത്തിരി വിഷമമായിരിക്കും ഒരുമിച്ച് വളർന്ന് വരാനുള്ളതും വളർത്തിയെടുക്കാനുള്ളതും
അല്ല ഒരുപാട് എഹ് എന്താ പറയാ മോള് മോളിന്റെ അടുത്തു അമ്മയ്ക്ക് ഒരു- കുഞ്ഞാവ ഉണ്ട് എന്ന് പറഞ്ഞപ്പം അവള് അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലായിരുന്നു ആദ്യം ആഹ് അവള് പറഞ്ഞ് ആഹ് കുഞ്ഞ അപ്പൊ അവള് എന്റെ അടുത്ത് പറയും ആഹ് അമ്മയുടെ വാവ ഞാനാ അമ്മടെ വയറ്റി വാവയുണ്ട എന്ന് എല്ലാരും പറയുമ്പോഴേ- ഇവള് കുഞ്ഞല്ലേ അപ്പൊ ഇവള് വയറ്റില് ചവിട്ടും വയറ്റത്ത് കയറി ഇരിക്കാനൊക്കെ വരും വയറ്റത്തി ഇരുന്ന് കളിക്കുകയൊക്കെ- ചെയ അപ്പൊ അത് ഒഴിവാക്കി അപ്പൊ അമ്മേടെ വൈറ്റി വാവായിണ്ട് അങ്ങനെ ചെയ്യല്ല വാവയ്ക്ക് നോവും അപ്പൊ ഇവള് പറയും അമ്മയുടെ വാവ ഞാനല്ലേ അങ്ങനെ അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പ ഞാൻ പിന്നീട് പറഞ്ഞ് അമ്മയുടെ വാവ മോളാ മോളുടെ വാവ കുഞ്ഞാവയാണ് ഇത് അങ്ങനെ പറയാൻ തുടങ്ങി അപ്പൊ അങ്ങനെ പറഞ്ഞ അപ്പൊ ഞാൻ പറഞ്ഞു മോക്കൊരു കുഞ്ഞാവ് വന്ന് കഴിഞ്ഞാ മോൾടെ കൂടെ കളിക്കും മോൾടെ കൂടെ ഓടിക്കളിക്കും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഇതൊക്കെ പറഞ്ഞപ്പം ആൾ അക്സെപ്റ്റ് ചെയ്തു അപ്പ അതെനിക്ക് മനസ്സിലായതന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോ ഒരാൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ- അപ്പ ഇവള് പറഞ്ഞു എന്റെ അമ്മയുടെ വയറ്റി കുഞ്ഞു ഞാനുണ്ടല്ലോ അത് എന്റെ കുഞ്ഞാവയാണ് എന്ന് പറഞ്ഞ അപ്പെ അത് അത്രേയും ഞാൻ എഫോർട്ടിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്ത കൊടുത്ത കൊടുത്താണ്‌ പക്ഷെ കുഞ്ഞാവ വരും വരുമെന്ന് പറഞ്ഞാപ്പ ഇങ്ങനെ ഒരു ഐറ്റം കയ്യിൽ വരുമന്ന് ഇവള് വിചാരിച്ചില്ല
അല്ല ആദ്യമൊക്കെ ഒരു ഇഷ്ട ക്കേട്- തോന്നുവാരിക്കുംല്ലെ കാരണം അവടെ കൂടെ കളിക്കാനും ഒന്നും ചെയ്യത്തില്ലല്ലോ അനങ്ങാതെ കിട - ക്കുമ്പോഴേ കാരണം കുഞ്ഞുങ്ങൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ കൂടെ
ആഹ് ഇതെക്ക സംഭവിച്ചെന്നറിയോ ഇങ്ങനെ കിടക്കല്ലേ അപ്പൊ ഇവക്ക് ഇല്ലെ പാവക്കുഞ്ഞിന് പാവകുട്ടിയ ഇല്ലേ അവള് ഇങ്ങനെ എടുത്തോണ്ട് നടക്കല്ലോ അപ്പൊ ആഹ് ഒരു ഫീലിങ് ഇവക്ക് വേണം അതിനെ ഇവൾക്ക് ഇവളടെ കയ്യില് കൊടുക്കണം അവൾടെ മടി- ണം അപ്പൊ മടിയിലൊക്കെ മറ്റേല്ല ബാഗ വച്ചിട്ട് ഇവിടെ മടിയിലൊക്കെ വെക്കാൻ കൊടുക്കും അപ്പൊ അതാകുമ്പം കുഞ്ഞിനും പ്രശ്നം ഉണ്ടാവില്ല അവൾക്കും പ്രശ്നം ഉണ്ടാവില്ല മടിയിൽ അങ്ങനെ കാല് നീട്ടിയിരിക്കും അങ്ങനെ മടിയി ല് വെച്ചു കൊടുക്കും അപ്പ അവക്കൊന്ന് തൊടണം അവക്കൊരു ഉമ്മ കൊടുക്കണം അപ്പൊ അതൊക്കെ- ഇപ്പ ഞങ്ങള് സമ്മതിച്ചു കൊടുക്കും ഇനി ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും ഇങ്ങനെ തത്തിപ്പൊത്തിക്കെ ഇങ്ങനെ വെച്ച് ആഹ് എടുക്കാൻ ഭയങ്കര ആ് അതൊക്കെ ശ്രമിക്കുവായിരുന്നു പക്ഷെ പിന്നെ പിന്നെ മോൾക്ക്‌ എടുക്കാൻ അതിന്റെ മോള് ഇച്ചിയും കൂടെക്കെ ചോറ് കഴിച്ച് സ്ട്രോങ്ങ്ആവണോന്ന് പറഞ്ഞ് അപ്പൊ അത് കണ്ടിട്ട് ആള് ഉത്സാഹത്തെ പോയി ചോറൊക്കെ കഴിക്കും പക്ഷെ പിന്നെ- ആൾക്ക് കുറച്ചൊക്കെ ഹ് ഒരു കുശിമ്പ് വരാൻ തുടങ്ങി കാരണം എന്താ ഇത്രയും നാളും അവളെ എടുത്തോണ്ട് നടന്ന ആൾക്കാര് പെട്ടെന്ന് ആ ഓരോരുത്തരും വീട്ടിലേക്ക്- വന്നെച്ചേ കുഞ്ഞാവയ്ക്ക് ഓരോന്ന് കൊണ്ട് കൊടുക്കന്ന് അപ്പൊ അങ്ങനെ വന്നപ്പ ഇയാള് നോക്കിയപ്പോ ഇയാൾക്കൊന്നും വരുന്നില്ല കുഞ്ഞാവ
ആഹ് അതും ഒരു വിഷമമാണ് അവർക്ക് ഗിഫ്റ്റ് കിട്ടാത്തപ്പം നമ്മൾ അവരേ കൂടെ പക്ഷെ ചിലവർ ചെയ്യുന്നുണ്ട് അങ്ങനെ കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതിന് - ആഹ് അങ്ങനെ ചെയ്യുന്നുണ്ട് ആഹ് വീട്ടില് മുതിർന്ന കുഞ്ഞുണ്ടെങ്കിൽ അവർക്കൂടെ എന്തെങ്കിലും ഒന്ന് അവരത് കരുതിക്കൊണ്ട് വരുന്നവരും ഉണ്ട്
ഉം ഇത് ഇവള്ക്ക് കൊ ഒരു ഉടുപ്പും ഇവനൊരു ഉടുപ്പമായിട്ടായിരിക്കും ചെലര് വരുന്നെ അപ്പൊ ഇത് മോക്ക് ഇത് മോന് ആഹ് മതി മതി ശരി